ഹലോ കേക്കാൻ പറ്റ ക്കുന്നില്ലേ
കേക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ചില സമയത്ത് വിളിച്ചാ കേൾക്കുന്നില്ലന്ന് എല്ലാരും പറയുന്നു എന്നാ പറ്റിയ എന്തോ വിശേഷം ഇവിടെ എന്നാ മഴയും തണുപ്പുക്കെ ആയിട്ട് ഇങ്ങനെ ക്കെ അങ്ങ് പോകുന്നു
ആണോ മഴയാണല്ലേ
എല്ലാടത്തും മഴയാണ്
ആന്നോ ഇവിടെയും മഴയാണ്
ഉം
ഉം ഉം
കാപ്പുടിയൊക്കെ കഴിഞ്ഞോ ഉച്ചയ്ക്ക് ലഞ്ചു കഴിച്ചു പിന്നെ ആയില്ലേ
ലെഞ്ചിന് എന്തായിരുന്നു
ലെഞ്ചിന് ചോറ് വെച്ചു ചിക്കൻ കറി വെച്ചു ഒരു പാവക്ക തോരൻ വെച്ചു
ആണോ ഇവിടെ മീൻകറിയായിരുന്നു
ഭക്ഷണമൊക്കെ വല്യ പാടാ പാവക്ക ഒക്കെ വെച്ചാ പിള്ളേർക്ക വേണ്ട അത് നമ്മള് തന്നെ കഴി ക്കണം
ആ അതെ അതെ
ചിക്കനും മീനും ആണെങ്കിൽ മാത്രമേ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ
അതെ അതെ
പിന്നെ പ്രോട്ടീനും കാൽസ്യം ഒക്കെ എവിടന്ന് കിട്ടും
ഇവിടെ അതെ
ഉം
ഇവിടെപ്പിന്നെ പച്ചക്കറി കഴിച്ചോളും മെഴുക്കുവരട്ടിയൊക്കെ ഇഷ്ടവാ
ആ ഇവിടെ പച്ചക്കറി വലിയ പാടാ തോരൻ വെച്ചാ വല്ലപ്പോഴും ഇച്ചിരി കഴിക്കുംന്നല്ലാതെ ചിക്കൻ മീൻ മതി.
ആ ഇവിടെ എല്ലാം കഴിച്ചു ഉം വൈയിട്ട് എന്താ സ്പെഷ്യല്
യിട്ട് ഇപ്പൊ തന്നെ ഓർഡർ തന്നിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം ചിക്കന്റെ എന്തെങ്കിലും പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കണോന്ന്‌
ആ
ചിക്കൻ ഉച്ചക്ക് ഉണ്ടാക്കിയെന്റെ ബാക്കിയുണ്ട്. ബട്ടർ ചിക്കൻ വേണോ ഷവായ് ചിക്ക് ക്കം വേണോന്ന് ഇങ്ങനെ ആലോചിക്കുവായിരുന്നു
ആണോ എനിക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ അറിയില്ല പക്ഷെ ഇഷ്ടവാ
ഒത്തിരി ബട്ടറൊക്കെ തിന്നു കഴിഞ്ഞാൽ പയങ്കരായിട്ട് വണ്ണം വെക്കും ക്കും
ആണോ
ആ ഡയറി പ്രോഡക്റ്റ് അല്ലേ
എന്നാ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒന്നും ഒത്തിരി ഉപയോഗിക്കാറില്ല
ആ ഇവിടെ പിള്ളേർക്ക് നമ്മള് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ഇങ്ങനുള്ള സാധനം കൊടുത്തു വണ്ണം വെച്ചു പോയാ പിന്നെ വണ്ണം കുറപ്പിക്കാൻ പറ്റത്തില്ല
ആ ഇവിടെ പക്ഷെ വണ്ണം ഇല്ലാത്തൊരു കുറവേയുള്ളൂ
അപ്പൊ ഇങ്ങനെയുള്ള എന്തെേലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം
അതെ ഇവിടെ അങ്ങനെ വെറൈറ്റി എന്നും നെയ്യ് ഇതിലൊക്കെ മൊരിച്ചൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
ആ
പക്ഷെ വണ്ണം വെക്കാറില്ല
നെയ്യും ബട്ടറുമൊക്കെ ഏകദേശം ഒരുപോലെ ഒരേ കുടുംബത്തിൽ വരുന്ന ആൾക്കാരാണല്ലോ
അതെയതെ അതൊക്കെ കൊടുക്കാറ് അത്രക്കക്ക ഇവിടെ അങ്ങനെ ക്രീം മേടിക്കാറില്ലേ
ആ വലിയ പാക്കറ്റ് ഒന്നും മേടിക്കാതെ ചെ ചെറിയ നമ്മുടെ ഒരു പ്രാവിശ്യത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ചെറിയ പാക്കറ്റൊക്കെ മേടിക്കണം അപ്പോ ഉണ്ടാക്കി കൊടുക്കാം ആ ചെറിയ പൈപ്പ് പണ്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ പാക്കറ്റൊക്കെ കിട്ടും
ആ അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ
ആ അല്ലെങ്കിൽ നമ്മൾ ഈ ക്രീം മേടിച്ച വെച്ചാ ചെറിയ ഒരു കാര്യത്തിന് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ക്രീം മൊത്തം ഈ പിള്ളേർ തിന്നും
അതെ ഈ കുക്ക് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുവോ
റോയായിട്ടും തിന്നാൻ പറ്റും അതുകൊണ്ടല്ലേ ഇവര് തിന്നുന്നേ
ഓഹോ ഹോ
അതൊരു ഐസ് ക്രീം പോലെ ഇരിക്കും
ഞാൻ ഇതുവരെ അത് വാങ്ങിയിട്ടില്ല
ആ ചുമ്മാ വായിക്കാത്തോട്ട് ഒഴിക്കുമ്പഴെ
അതേല്ലേ ഉം ബട്ട്
ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ഇതുപോലുളള ചെറിയ ചെറിയ സാധനങ്ങളെ ആവശ്യ ഒള്ളൂ ക്രീം വേണന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ബട്ട് ബട്ടർ വേണം
പിന്നെ മറ്റേ കാഷു വേണം കശുവണ്ടി കശുവണ്ടി അത്രയും സാധനങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം അതിന് വെച്ചാൽ ഈ ബട്ടർനാത്ത് തന്നെയാണ് ഈ ചിക്കൻ ചെറുതായിട്ട് പിന്നെ ശാലോ ഫ്രൈ ചെയ്തെടുക്കണ്ടാവോ
ആ
അപ്പം കുഞ്ഞു കുഞ്ഞ്പീസ് ആക്കിയിട്ട് ചിക്കൻ ചിക്കൻ ഇതുപോലെ ബട്ടറിനകത്ത് ഇങ്ങനെ വറുത്ത്
ചെറുതായിട്ട് ചുമപ്പിച്ചെടുക്കണം അല്ലേ
ആ കരിഞ്ഞു പോകാതെ കരിഞ്ഞു പോയാൽ കാണുമ്പോ ഭയങ്കര വൃത്തികേടായിരിക്കും അങ്ങനെ ചൊമന്ന് എടുത്ത് വെച്ച്കഴിഞ്ഞൽ പിന്നെ മിക്സിക്കക തേക്ക്ഈ സാധനങ്ങളെല്ലാം കൂ ടിചേർത്ത് ഒറ്റാഅര ചെറിയ ആലു ഫുളള് സാധനങ്ങളുണ്ട് ഈ കശുവണ്ടിയും മല്ലിയില ടേസ്റ്റ് വേണാങ്കിൽ മല്ലിയെല അത് മല്ലിയില ചുമ്മാ ചെതറി ഇങ്ങനെ വിതറി ഇടുന്നതായിരിക്കും നല്ലത് ഭക്ഷണം ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം
ഉം ഉം
ആ ഈ കശുവണ്ടിം തക്കാളിം രണ്ട് സവാളിംഎല്ലാം കു ഒരു ഒറ്റ അര അരക്കണം എന്നിട്ട് ഈ ചി- ചിക്കാനാത്തോട്ട് ഒഴിക്കണം ന്നിട്ട് നല്ലോണം തിളച്ചൊക്കെവന്ന് കഴിയുമ്പോത്തേക്കിന് ഈ ക്രീമും കൂടി ഒഴിച്ച് വെച്ചാ ബ
ആണോ അത്ര ഈ ഈസിആണല്ലേ
അ അ ഇത്ര ഈസിയാണ് നമ്മുക്ക് ഭയങ്കര പേരെ ക്കെ കേക്കുമ്പോ എന്തോ വല്യ സ് സാധനമാന്നതൊക്കെ നമ്മക്ക് തോന്നും.
അതെ ഞാനിത് വരെ
പക്ഷേ ഈ ചിക്കന്റെ ആ ഈ ചിക്കന്റെ വിഭവങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്, ചിക്കൻ വേകാൻ ഒരുപാട് സമയം വേണ്ടല്ലോ.
അതെ അപ്പ എരിവിന് എന്താ ചേർക്കാറ്?
എരിവിന് അതാ പറഞ്ഞെ മൊളക് പൊടിയും മല്ലിപ്പൊടിയും വേണോങ്കി നമ്മള് ഈ ആ വഴറ്റൂല്ലോ ഏതാ തക്കാളിയും സവാള എല്ലാം കൂടെ വഴറ്റും
ഉം
ആ സമയത്ത് ഈ എരി വേണ്ടവർക്ക് ഇച്ചിരി എരി ഒക്കെ ചേർക്ക. അല്ലേലും ഇച്ചി മൊളക് പൊടി ചേർക്കണം
ഉം ഉം
അപ്പം ആ എരി ചേർത്ത് കശുവണ്ടിയും ചേർത്ത് അരച്ചെടുക്കുമ്പ തന്നെ നല്ല ചുമല്ലെഹ് കളറ്ല്ലെ ഈ തക്കാളിയുടെ ചോപ്പും മൊളകുടിയുടെ ചോപ്പ്ടുമ്പൊരു ചെറിയ ലൈറ്റ് കവറ് ചൊമല കളർ ഒരു ഇതാരപ്പ കിട്ടുന്നെ
ഉം
അത് ഇയ്ക്ക് ആഹ് ചിക്കനൊ ട്ടൊ മോഡല് ഒച്ചിരി ചൊമല കളറാണല്ലോ
അതെ
വറത്ത് വെച്ചേക്കുന്നെ അയ്നകട്ട് ഇത് ഇതൂടെ ഒഴിച്ച് നല്ലോണം തെളച്ചു വരുമ്പത്തേനും ഈ ക്രീം ഒഴിക്കുമ്പളാണ് ശെരിക്കും മാതിരി ചെറിയ മഞ്ഞ പോലത്തെ ചൊമല കളറിലോട്ട് വരുന്നെ
അപ്പൊ ഈ ചിക്കന അത്ത് മസാലെയൊന്നും തേക്കെണ്ടേ.
ചിക്കനകത്ത് നമ്മൾ ഒന്നും തേക്കണ്ട ചിക്കനക ആകപ്പാടെ ഇച്ചിരി ആഹ് കോൺഫ്ലവറും, ഇച്ചിരി ഉപ്പും അങ്ങനെ ഇള്ള കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങള് ഇല്ലേ ഇനി മസാല വേണം എന്ന് നിർബന്ധള്ളോർക്ക് മസാല ഇടാം പക്ഷെ മസാല ചേർക്കാതിരിക്കുന്നത നല്ലത്. ഇച്ചിരി മഞ്ഞപൊടിം എല്ലാം കൂടി ഇട്ട് എളക് അതങ്ങ് വറക്കാൻ വെച്ചാ മതി ഉം
അതിന്റെ കൂടെ ചപ്പാത്തി നല്ലായിരിക്കും
ആഹ് ചപ്പാത് ത്തിൽ ചെലോറ്ക്കേ അത്ഷ്ടപ്പെടൂ ഉള്ളൂ. ചെലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് ക്രീം ഒഴിക്കുന്നത് കൊണ്ട് ചെലർക്ക് ആ ചിക്കന്റെ ടേസ്റ്റ് ചെലർക്ക് പിടിക്കത്തില്ലല്ലോ ഏതാ എരിയില്ലാതെ ആഹ് ഇതിങ്ങനെ ഇച്ചിരി ചെറിയ മ മധുരം ആ കുബ്ബൂസ് ഉണ്ടാക്കിയാ നല്ലതായിരിക്കും
ആണോ
ആ കുബൂസും ബട്ടർ ചിക്കനും നല്ലതാ അതല്ലെങ്കിൽ പൊറോട്ട അതിൻ്റെ കൂടത്തിൽ വളരെ നല്ലതാ.
ഓക്കെ ഓക്കെ
പൊറോട്ട ആവുമ്പങ്ങ് ലെയർ ലെയർ ആയിട്ടല്ലേ ഇരിക്കുന്നേ അതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഈ ബട്ടർ ചിക്കനത്തോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വായിലി ഇടുമ്പോ കിട്ടുന്നൊരു സുഖ - സുഖമുണ്ട് ആഹ- ഇങ്ങനെ പറഞ്ഞു കഴി - എനിക്ക് കുഞ്ഞെ ബട്ടർ ചിക്കൻ ഉണ്ടാക്ക - ടില്ലേ
ആ
ഉ
എനിക്കത ഉണ്ടാ-
ആ പക്ഷെ ഇന്ന് ഒന്നും ത് നമുക്ക ഒരു മടുപ്പാ
ഉം
ഇപ്പൊ എന്താ അറിയാനുള്ളത് നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും യൂട്യൂബിന- ത്തോട്ട് കയറി ചോദിച്ചാ അവര് പറഞ്ഞു തരൂല്ലേ
ആഹ അതെ അതെ അതെ
ഈ ബട്ടർ ചിക്കൻ തന്നെ പല രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് നമുക്ക് കിട്ടും.
അതെ അതെ
ഉം അതിനകത്ത് ഏറ്റവും- എളുപ്പമുള്ള ഒരു അഞ്ചു മിനിറ്റൊക്കെ ഉള്ള വീഡിയോ നോക്കിയെടുത്ത് കണ്ടിട്ട്- ചിക്കൻ റെഡിയാക്കി വെച്ചാ പക്ഷെ മെയിനായിട്ട് ഇത്ര സാധനങ്ങള- വേണ്ടത് അത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും - സാധനങ്ങളൊക്കെ ഇനി വേണം
ഞാൻ പക്ഷെ ബട്ടർ ചിക്കൻന്ന് പറയുമ്പോ എന്തോ വല്യ സംഭവം ഉണ്ടാക്കണോ അത് ഒത്തിരി പണിയാണെന്നൊക്കെ ഓർത്താണ് അത് ചെയ്യാതിരുന്നത്
ഓഹ് അല്ല നിസ്സാരം
ആഹ്
ആഹ് ട്രൈ ചെയ്ത് നോക്ക് ഒരു പ്രാവശം ട്രൈ ചെയ്യുമ്പോ ന നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ അപ്പം മനസിലാവും
അതെ അതെ
ആഹ് അപ്പൊ രണ്ടാമതൊന്നൂ ട്രൈ ചെയ്യുമ്പം സക്സസ് ആകും മ്
മ്.. നോക്കാ അതെ അതെ ക്കൊക്കെ അതിഷ്ടവുള്ളൂ
ആഹ് പി പ്രത്യേകിച്ച് ഈ പിള്ളാർക്ക ഇതൊക്കെ ഇഷ്ടപ്പെടാനുള്ള ചാന്സ് കൂടുതല്
അതെ അതെ
എപ്പോഴോടായിരിക്കും ഏറ്റവും താല്പര്യമുള്ളത്
ആഹ് അതെ ക്ക് എരിവില്ലാത്ത ഫുഡല്ലേ ഇഷ്ടം
ആഹ് മാത്രല്ല ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി പേര് കേക്കുമ്പം അങ്ങനെ ഒരു ഇഷ്ടം കൂടെ ഒണ്ട് ഒരു താല്പര്യം കൂടെ വരും
ആണോ
ആഹ് അങ്ങനെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഒണ്ട് നമ്മളിങ്ങനൊക്കെ ട്രൈ ചെയ്യണം
ഓഹ്
എത്ര കഴിക്കത്തില്ലാത്ത പിള്ളേരും ഇതൊക്കെ കഴിച്ചോ
ഇവടെ ഇവന് ചിക്കനൊക്കെ ഇഷ്ടാണ് മ് നോക്ക
ഒരു രണ്ട് കിലോ ചിക്കൻ മേടിച്ചാ നമുക്ക് ഒരു നാല് പ്രാവശ്യായിട്ട് കറി വെക്കാം
അങ്ങനെയ സാധാരണ ചെയ്യുന്നേ
ആഹ് അപ്പൊ ഇതുപോലെ ചെയ്താ മതി ആഹ് ആദ്യം ഒരു ചിക്കൻ കറി ആണെങ്കിൽ തൊട്ടട്ത്ത ദിവസം ഒരു ബട്ടർ ചിക്കൻ
മ് അതെ ഇവിടെ മെയിനായിട്ട് ചില്ലി ചിക്കനാ ഒണ്ടാക്കാറ്
ആ ചില്ലി ചിക്കൻ ഒരു നല്ല സാധനാണ് പക്ഷെ ഈ ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാർക്കും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല
ഇവിടെ പക്ഷെ എല്ലാർക്കും ഇഷ്ടാണെ അതുകൊണ്ട് അതു
ഇത് ഞങ്ങൾ നാല് പേരില രണ്ടു പേർക്ക് ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ രണ്ടു പേർക്ക് ഇഷ്ടമാണ്.
ആ അപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലേ?
മെയിനായിട്ടും ഒരു വീട്ടിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാഒട്ടും പറ്റാത്തത്.
അതെ അതെ അതെ
ത്രടെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. വർക്കിങ് നമ്മള് വർക്ക്ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കില് ഓരോരുത്തരു ഇഷ്ടം നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നോ അതെല്ലാരും കൂടി ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളല്ലേ കാര്യം.
അങ്ങനെ അതെ ഉം നമ്മടെ പക്ഷെ എല്ലാ ഫുഡും എല്ലാർക്കും ഉണ്ടാക്കി കൊടുക്കും അ കഴിച്ചോളും?
ആ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലെ പകുതിപ്പണി കുറഞ്ഞു. ഉം ചിക്കൻ പൊതുവേ എല്ലാർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പം നോൺവെജ് ഉള്ളങ്കിൽ തന്നെ പല ഭ ഭക്ഷണം ആരും കഴിക്കത്തില്ലാത്ത ആൾക്കാരാ പക്ഷെ ചി
ആണല്ലേ ചിക്കൻ ആഹ് എല്ലാരും കഴിക്കും. അതെ അത് ശരിയാ.
മറ്റ എറച്ചി മേടിക്കുന്ന അത്രയും പൈസ ആവത്തില്ല ചിക്കന് പക്ഷെ ഇപ്പൊ ചിക്കൻ ഇത്തിരി വില കൂടുതലാന്ന് തോന്നുന്നു. ആഹ്.
ആഹ് അത് പിന്നെ കൂടെ മേടിച്ചിട്ട് കൊറയായി കാ
രാവിലെ സ്കൂളിൽ കൊണ്ടു പോകാനുള്ള പിള്ളേൊരെക്കെയുണ്ടെങ്കിൽ ചെറിയ ബിരിയാണിയരി മേടിച്ച് ഈ ചിക്കനൂടെ വറുത്ത് അതിനഗത്തെക്കെ ഇട്ട് കൊടുത്ത കഴിഞ്ഞാ ബിരിയാണിയാനന്ന് പറഞ്ഞ് പിള്ളേെ പറ്റിക്കാൻ കൂടെ ചെയ്യാം.
ആഹ്.
അങ്ങനെയുണ്ട്.
ശരിയാണ് ഇവിടെ ഞാൻ അങ്ങനെ ചിക്കൻ ഇതുവരെ കൊടുത്ത് വിട്ടിട്ടില്ല.
ആ ചിക്കൻ അങ്ങനെ അതാകുമ്പോ ഉളുമമ്പൊന്നും ഇല്ലാത്ത സാധന അല്ലേ. മുട്ട കൊടുക്കുന്ന അത്രയും പ്രശ്നമില്ല ചിക്കൻ കൊടുത്തുവിട്ടാ.
ആഹ് അതെ ഇനി ട്രൈ ചെയ്ത് നോക്കാം.
ആ എല്ല ക്കെ മാറ്റി മാംസം മാത്രം ആക്കി കൊടുത്ത് വിട്ടാൽ മതി. സക്സസ് ആവുവാണെങ്കി പറയ്.
അതെ അതെ ശരി എന്ന ഞാൻ പിന്നെ വിളിക്കാം.
ആഹ് എന്നാ ശെരി ഞാനുംപ്പോയി ചായ ഇടട്ടെ ചായയിടാ സമയായി.
ആ ഇവിടെ ചായ സമയായി
ആഹ് എന്നാൽ ശരി പിന്നെ വിളിക്കാം ഓക്കെ.